ഹലോ എന്താ വർത്താനം? ആഹ് എന്താ പറയാം അതു പോലും പണ്ടത്തെ കുട്ടികൾക്കൊന്നും ഇപ്പ പണ്ടത്തെ കളികളൊന്നും അറിയില്ല ഇപ്പ കുട്ടിയക്കൊുന്നു
ആഹ ആഹ
ആഹ അതെ എന്താ പണ്ടൊക്കെ നമ്മള് കളിച്ചിരുന്ന എന്തൊക്കെയായിന്നെ ഇപ്പൊ സാറ്റുകളി ആാണ് ല്ല ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് കുട്ടികള അപ്പൊ ഒക്കെ കളിക്കുയിരുന്നു ഇപ്പ അങ്ങനെയൊന്നും ഇല്ലല്ലോ വളരെ ചുരുക്കം പേര് മാത്രല്ലേ അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ
ഉം!
ആഹ അത്തന്നെ ഇപ്പൊ ഇപ്പൊക്കെ കാലം മാറി അതിനനുസരിച്ച് എല്ലാരും മാറല്ലേ
ഉം ഇപ്പൊ മെയിന ആയിട്ട് ഫോണല്ലേ ഫോണില് നോക്കിട്ടല്ലേ എല്ലാ കാര്യങ്ങളും
ഉം ഇപ്പ ഇപ്പ എന്തിനും ആ ചെറിയ ചെറിയ കുട്ട- കുട്ടിക വരല്ലേ ചോറ്തിന്നണെങ്കിൽ പോലുംല്ലേ ഭക്ഷണം കഴെങ്ക പോലും കുട്ടികൾെ എന്തെ ല്ല ഫോണ എന്തെങ്കിലും വീഡിയോസ് െ കണ്ടിട്ട് പോലെന്നെ കഴിക്കോളൂ പണ്ടൊന്നും അങ്ങനെല്ലായിരുന്നല്ലോ
പണ്ട എങ്ങനെയല്ല പണ്ട് പണ്ടത്തെ കുട്ടികൾക്ക് ഫോൺ എന്താന്ന് തന്നെ അറിയില്ല ഫോണ് എടു എടുക്കണ്ടത ല്ല എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടല്ലേ ഇപ്പത്തെ കുട്ടികൾക്ക് ഒന്നും പറഞ്ഞു കൊടു-
ആ ഒക്കെ അവർക്ക്െന്നെ അറിയും ആ അതെ പിന്നെ അതുപോലെ തന്നെ ആ ഇങ്ങനെയും ഒരു കുട്ടിയും ഇപ്പ നമ്മളൊക്കെ ചെറുതായി കഴിയുന്ന ഉമ്മമാരും- അമ്മമാരൊക്കെ നമ്മളെ എടുത്തിട്ട് ചോറൊക്കെ വാരി- അന്ന് മുറ്റത്തുള്ളിലൂടെൊക്കെ അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കഥയൊക്കെ പറന്നിട്ടൊക്കെ- ചൂറൊക്കെ വാരിത്തരും പക്ഷെ ഇപ്പ അങ്ങനെയൊന്നും അല്ലല്ലോ കുട്ടികൾക്കൊക്കെ ആ ഫോണൊക്കെ മുന്നിലും-
ോ കൊടുത്ത് ഒരു ഭാഗത്ത് ഇരിക്കും നമ്മള് വാരി കൊടുക്കുക അല്ലെങ്കിൽ എന്ത അവരെ കയ്യില് കൊടുക്കുക
ആഹ് അങ്ങനെ അത് അവർക്ക് വേണം അല്ലെങ്കിൽ വാിയേക്കാും അല്ലെങ്കിൽ അവ ചോറ് കഴിക്കൂല അങ്ങനെ എന്തേലൊക്കെ ആയിരിക്കും
പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണ ണിച്ചു കൊടുത്താലേ
ഉ അവർക്ക് കണ്ണിന് കേടാണ് പിന്നെ തലക്ക് പിന്നെ വളർന്ന് വരുന്ന കുട്ടികളല്ലേ അവരെ-
കൊറേ ദോഷങ്ങളുണ്ട് പിന്നെ അവർക്ക്ത് കിട്ടല്ലെങ്കി ഭയങ്കര വാശിയും അവർക്കൊരു മെന്റാലിറ്റി പോലെ ആവും അവരത് അനണെ
ആ അത ഇപ്പത്തെ സമൂഹത്തിന്റെയും കാലഘട്ടത്തിന്റെ ഒക്കെ ഒ ഇതാണത്
ഉ പിന്നെ കുട്ടികള് കണ്ടില്ലേ ഫോണ് കൊടുക്കാത്ത അങ്ങനെ- ചെയ്തു ഇങ്ങനെ ചെയ്തു
ആ ഓ വാർത്തകളിൽല്ലേ ആ ഉ ഞാന ഇതൊക്കെ കാണാറുണ്ട് ദിവസവും അത് തന്നെയല്ലേ വാർത്ത
ഉം കുട്ടികള് കുട്ടികളോട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല അവര് എന്തെങ്കിലും ചോദിച്ചാ നമ്മളത് കൊടുക്കുക
ആ ആ അതെ അതെ ചോദിച്ചാ അത നമ്മള് കൊടുക്കല്ലേ നമ്മുക്ക് ഇത്തിും എന്താ പറയാ ഒരു അല്ലെങ്കിൽ ഒരു വാശിയട്ട
മ ഉം
എന്താ അപ്പൊ കല് മാറി അപ്പൊ അങ്ങനെ കുട്ടികളും അപ്പൊ ങ്ങനെ കുട്ടിളും അതിനനുസരിച്ച് മാറും പിന്നെ അമ്മമാരാണെങ്കിലും പിന്നെ അവരും അങ്ങനെയാണ് ഇപ്പൊ കുട്ടികള് വാശി കാണിച്ച്പ അറിയാതെ കൊടുത്ത പോവുവാണ് ഉ
പിന്നെ മിക്കവാറും വീട്ടിലൊക്കെ ഒരു തൊരത്തിൽ ഇരിക്കാൻ വേണ്ടിട്ട് ഇട്ടന്നാ ഫോണ് പറഞ്ഞു കൊടുക്കയും ചെയ്യും അങ്ങനെ
ആശരിക്കൊരു ദോഷണല്ലേ അങ്ങനെയൊക്കെ ഉള്ളത്
ഉം
അങ്ങനെ ശരിക്കും അങ്ങനെ ന്താ അവരുത് ചെറുപ്പത്തിലേ നമ്മള് നല്ല രീതിക്ക് ചെറുപ്പത്തിലെ നമ്മൾ നല്ല രീതിക്ക് ശീലിച്ചച്ച് വരണം ഫോണൊന്നും അങ്ങനെ കൊടുക്കാതെ കാണിച്ചാതെ
ലിമിറ്റ് ഉണ്ട് ഒരു അത്യാവശ്യങ്ങൾക്ക് മാത്രം ഫോൺ ഉപയോഗിക്ക കൊടുക്ക അങ്ങനെ പിന്നെ അധികം പിന്നെ ആ അമ്മമാരും കൂടി ഫോണിൽ അല്ലെ അല്ലെ അത് കാരണം ഉ
ഇൻസ്റ്റാഗ്രാാം് ഫേസ്ബുക്ക് പറഞ്ഞ പോലെ എല്ലാരും ആ ഉം ഉം അതൊരണം ഇപ്പൊ കുട്ടികളും അങ്ങനെയാണ് കാരണം അമ്മമാര കണ്ടാണ് കുട്ടിളും ഇങ്ങനെ വളർന്നു വരുന്നത്
നമ്മളതും കണ്ടിട്ട് തന്നെയാണ്
ആഹ അതൊരി ഇതാണ് ഈ ചെറുപ്പത്തിലെ ഫോൺ ഉപയോഗിച്ച കഴിഞ്ഞാലേ വലുതാാവുമ്പോ അത് ഓര പഠനത്തിനൊക്കെ ബാധിക്കും കുട്ടികൾക്ക് ഉ പടപഠനത്തില്ൽ കുട്ടിൽക് പഠനത്തിൽ ശ്രദ്ധ കുറവുണ്ടാകും അവർക്ക്എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഗെയിം അയിത്ത കളി
ഉ ഉ മെയിന ആയിട്ട് അത്ന്നെയാണ് സ്കൂളിൽ പോയപ്പ പിടിഎ മീറ്റിങ്ങിനൊക്കെ പോയാലേ ടീച്ചേഴസ് പറയും ഇങ്ങനെ കുട്ടികൾക്ക് പറയും ഇങ്ങനെ കുട്ടികൾക്ക് ഫോൺ അധികം കൊടുക്കരുത് അവർക്കും അന്നും പറഞ്ഞത് പഠിപ്പിച്ച പഠിപ്പിക്ക
ആ മനസ്സിലാവില്ല ആ അതാണ് അവർക്ക്െന്താ അവടെ മനസ്സിലെപ്പോഴും എന്താ അവരെ മനസ്സിലെപ്പഴുംഎന്താ കളികള് എന്താ പറയാ വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി പുതിയഗെയിം കേറ്റാൻ വെള്ളത്തിൽ കളിക്കണം പിന്നെ അങ്ങനെ പിന്നെ അതുപോലെന്നെ ഈ ക്ലാസില ആണെില ഈ ക്ലാസ്റൂമിലൊക്കെ ചർ ചർച്ച ചെയ്യലും മാണിക്കതയ് കാരം എന്തരു ഗെയി കളിക്കണുന്നത് ആ ആഅതാണ് അപ്പൊ ഇരി ഇങ്ങനെ ഈ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴൊക്കെ കുട്ടികൾ കേക്കുന്നു നീ ഇപ്പോഏത് ഗെയിം കളിക്കുന്നത് അവരും അങ്ങനെ അങ്ങനെ അവരും ചർച്ച ചെയ്യുന്ന് പുതിയ ഗെയിം അവരും കയറ്റും ആ ആഫോൺ ആ അവരെന്നെ കളിക്കും ആ അവർക്കന്ന കാരണം
ഉ ഇപ്പൊ അങ്ങനെയാണ് അറിയത്തില്ല
അമിത ഉപയോഗം
ആ ഉ
പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കേടും കണ്ണിനും തലക്കും ഓരോ പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയ കുറെേ കുട്ടികൾക്ക് കണ്ണ് വെള്ളൊലിക്കന്ന് പറഞ്ഞിട്ടും തലവേദന എന്ന് പറഞ്ഞിട്ടും ണല്ല ദിവസേന അതൊക്കെ ഇപ്പഈ ഫോ അമിതായിട്ട് ഉപയോഗിച്ചതിന്റെ കാരണം കൊണ്ടാണല്ലോ
ഉം
ഉം അതാണ് നിങ്ങളുടെ നിങ്ങ നിങ്ങൾ ഫോണൊക്കെ ഉപയോഗിക്കാറുണ്ടാവുംല്ലേ
കുട്ടികളാ
ഏ
ആ് കുട്ടിയ ഇന്റെ ചെറിയ കുട്ടിക്കാണ് ഇത്ര വാവശ്യ കുറച്ച് വാശ്യ ഫോണ് കിട്ടിയ ഫോണിന് ഉ അവൻ സ്കൂള ഇട്ട് വ ഏ ഭക്ഷണം കഴിക്കുമ്പോ അവ ഒരു ആ ഫോൺ ഉപയോഗിക്കും പക്ഷെ ഞാൻ വാങ്ങി വെക്കും ഭക്ഷണം അങ്ങനെ അവര് കഴിക്കൂല ഫോണ് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ ഉ
കണ്ടുകണ്ടിരിക്കുമോ ഭക്ഷണം കഴിക്കുമ്പൾ അവരെന്താ കഴണുന്നത് പോലെ അവർ
അവർക്ക്റിയില്ല ആഹ് ഇന്നിപ്പോ ഒരു ദിവസം ഇന്ന് രാവിലെ ഇപ്പോ അങ്ങനെ ഇണ്ടായിേ ഞാന ഇങ്ങനെ ഉപേരിയൊക്കെ കൊടുത്തോ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കും ുമ്പോ അവര് ഇവിടെ ജിത് എന്തുപ്പേരിയാണെന്ന് അപ്പൊ അവര് ഒര് ഭക്ഷ അവര് കഴിക്കിണ്ട് അവര് ഫോണിലാണ്
ആ അവർക്കറിയില്ല എന്താ കഴിക്കണത് ആ അതേപോലെ തന്നെ അവർക്ക് അതിന്റെ സ്വാദം അറിയില്ല ഒ അവരിങ്ങനെ കഴിക്ക എന്തോറോ ആ ആ ഒന്നും അറിയില്ലേ അങ്ങനെ ഫുള്ള് ചോറ് തിന്നോണ്ടിക്കല് ല്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ
അതൊരപ താണ് ശരിക്ക് വയറ് നിറയുന്നതും കുട്ടിയോൾക്ക് അറിയില്ല സ്വാദും അറിയില്ല ഒന്നും അറിയ
അവർക്ക് എന്താ ചിലപ്പോ നമുക്ക് പച്ചക്കറികളെ എടുത്ത് നോക്കുമ്പോ അവർക്കന്നെ എന്താന്ന് ചോയിച് ത് പറയാൻ പറ്റൂ അറിയൂല അതങ്ങനെ ആ കാരണം ആ അവര് അതേതായ ലോകത്തിൽ ഇങ്ങനെ കളിച്ചോണ്ടിക്കണത് അതാണ് ശരിക്കും പറഞ്ഞാ ഈ ഫോണിന് നല്ല വശോണ്ട് പിന്നെ ദോശവശ ആ ചീത്ത വശവുണ്ട് നമ്മള് ശ്രദ്ധിക്ക
ഉം ഉം
ഈ കുട്ടികളൊക്കെ ഇപ്പൊ എന്താ പറയാ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യണത് ഫോണിലൂടെ ആണല്ലോ ഉം ഉം അത് ഭയങ്കര ഒരു ദോഷാണ് കുട്ടികൾക്ക് ഉം ഉം പിന്നെ നിങ്ങളൊക്കെ അവിടെ ഇതുണ്ടോ നല്ല പ്രകൃതിയായിട്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആ ഇവിടെയുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങള് അടക്കടക്ക് അങ്ങോട്ട് പോവാറൊക്കെണ്ട് അവിടെ നല്ല പച്ചപ്പക്ക ആരാനും ഈ വൈകുന്നേരൊക്കെ ആവുമ്പോൾ നല്ല രസായിരിക്കും അവടെ ഇങ്ങനെ കാണാനും അവടെ ഇരി ക്കാനും ഒക്കെ ആ ആ ആ അല്ല പിന്നെ രാവിലൊക്കെ പോകുമ്പോ ഭയങ്കര മഞ്ഞായിരിക്കും
ഉം
ആ തണുപ്പായത് കായണം നല്ല മഞ്ഞും കോടയിട്ട് ഭയങ്കര രസം എപ്പഴും നല്ല കാറ്റ്ക്കാരും അല്ലെ ആ നമുക്കിങ്ങനെ ഈ അതിന്റെ വ്യൂ നെറൂലൊക്കെ പോയി നിന്നാല് അടിലോക്കെ അടിത്തൊര് അടി അടിയിലുള്ള കാര്യങ്ങക്ക് ഇങ്ങനെ കാണാം അതായത് അടിയിലുള്ള വീടുകളും മരങ്ങളും ഒക്കെ നമ്മളൊര് മ് വല്യയ എന്തോ ഹൈറ്റിലല്ലേ നിക്കുന്നത് ആ അതാരണം നിങ്ങളവടെ അങ്ങനെ എന്തെലും ഉണ്ടോ മല കുന്നുങ്ങളൊക്കെ മ് ഏ മലകള്ന്നെയുള്ളൂല്ലേ നിങ്ങള് പോവാറുണ്ടോ അങ്ങിട്ട് മല
കുന്നും പ്രദേശം പോലെയാണ് മ് മലകള്ന്നെ ഉം നല്ല രസാണ് കാണാനൊക്കെ
ജീവികളൊക്കെ ഒണ്ടോ അവടെ ഇങ്ങനെ കുന്നുപ്രദേശ കൊറേ ജീവികളൊക്കെ ഉണ്ടാവുല്ലോ
ആ ഇവടെ നമ്മളി കഴിഞ്ഞ അങ്ങ് കാടുണ്ട് അയിലോ ണ്ടാവും ഇങ്ങനെ പന്നി വ
ആ ആ ആ ആ പന്നി പന്നി പടിയുണ്ട് ഒരു തേങ്ങയൊക്കെ പുളിച്ച് പോവും
ആ ആ മാന് ആ മാന് ആ മാനൊക്കെ ഒണ്ട് ഞങ്ങള് കൊറച്ചങ്ങനെ അടുത്തക്ക് വെറകിനൊക്കെ പോയാലേ ഇങ്ങെനെ പോ വെറകിനൊക്കെ പോവു അപ്പൊ മാന്നെ കാണും പന്നി അങ്ങനെയൊക്കെണ്ട് കു കുരങ്ങൻ കുരങ്ങൻ മയില്
ആണില്ലേ ആ ഓ എനി ങ്കിരിഷ്ടമയിലിനെ കാരണം എപ്പഴേലൊക്കെ നമ്മള് കാണാനള്ളൂ ഏ നമ്മള് ഡെയിലി കണത് കാക്ക പുച്ച അംഗത്തെ മാത്ര ഉള്ളു പ്രത്യേക ആ ഈ പീലി വിടർത്തുന്ന മയില്ണ്ടോ ആൺ മയിൽ ഞ ങ്ങള് എപ്പോഴേലക്കെ കാണുള്ള ഭയങ്കര അത്ഭുതം കാണുമ്പോ എല്ലാരും ഓടിവരും അപ്പ അവിടെ ഇണ്ടാവൂല്ലേ ആഹ് അങ്ങട്ടൊക്കെ വരൂലേ ആഹ ഇവിടെ ഇവിടെ എല്ലാർക്കും മയിൽ എന്നൊക്കെ പറഞ്ഞാ എന്തോ വലിയ അനുഭൂതി നമ്മൾ ീഈ വേറെ സ്ഥലത്തേക്ക് ട്രിപ്പൊക്കെ പോകുമ്പോ കാണുന്നല്ലാതെ
ആഹ്
അങ്ങനെയ ആഹ അതെ അതെ ആഹ് അങ്ങനെ അപ്പൊ അത് ഉ കുങ്ങരങ്ങന ഒന്നും ഇവിടെല്ലക്ഷ എപ്പഴേലുംക്കെ വരും എപ്പോഴേലും ഇങ്ങനെ അപൂർവമായിട്ട എപ്പഴേലൊക്കെ വരുള്ളൂ അല്ലാതെ
അ പോഴയത
പക്ഷെ നിങ്ങൾക്ക് നിങ്ങള്ൾ നല്ല പ്രകൃതിയായിട്ടുള്ളരു നാട്ടിലാണല്ലേ കാരണം കുരങ് മാനും മയില് ന്നൊക്കെ പറ കൊറ ജീവികളുണ്ടല്ലോ ആഹ് അ ആഹ് അതേപോലന്ന ആ ആ ആഹ്
ഉം
അങ്ങനെയാണല്ലേ ഇവിടെ എന്താ സ്ഥിരമായിട്ട് കാണണ പോലെ എന്താ കാക്ക പൂച്ചാം പിന്നെ നായ അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങള്ൾ മാത്രം അങ്ങനത്തെസാധനങ്ങൾ മാത്രം ജീവികൾ മാത്രമാണ് അല്ലാതെ നിങ്ങളെ പോലത്തെ അങ്ങനത്തെ അതൊന്നുമല്ല
ഉം
ഉ ആഹ് ആ അടങ്ങട്ട് വരാ മതില്ലേ ആ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് നെറ്റ് നെൃ ശ വ ന വയലങ്ങ ആ ആ് ആഹ് മനസ്സിലായിെന്നെ ആഹ് അപ്പൊ നിങ്ങക്ക് എപ്പോഴും കാണാംല്ലേ
ആഹ് അതാ പറയുന്ന മയിലിനെ കാണാത്ത ഒരു ദിവസംല്ലേ ദിവസം
ആഹ ആഹ് ആഹ അങ്ങനെ ന്നാ ഷ് ആഹ് അങ്ങനെ എന്നാ ശരിട്ടോ
ആഹാ ശരി മ്